ഹലോ ആ കേക്ക്ണ്ടാ ഞാൻ പറയണ് കേക്കണില്ലേ
കേൾക്കുന്നുണ്ട് പക്ഷെ കൊറച്ചൊരു വോയ്- പിന്നെ സൗണ്ട് കുറവുള്ള പോലണ്ട് ട്ടാ ഒന്ന് അടുത്ത് അടുത്തക്ക് പിടിച്ചു നോക്കി
ആ ആ ഇവിടെ റെയ്ഞ്ചിനു കുഴപ്പൊന്നു ഇല്ല
ഇല്ല ഇല്ല റേഞ്ചിന്റെ പ്രശ്നൊന്നുല്ല്യ ഒരു സൗണ്ട് കുറവുള്ള പോലെ
അ അ ഇപ്പ
എന്താ അപ്പം ചെറ കൊറച്ചൊക്കെ കേക്കുന്നുണ്ട് എന്താ പിന്നെ സുഖല്ലേ
ആ സുഖാണ് എന്താ അവിടുത്തെ വിശേഷങ്ങള്
പോകുന്നു ഇപ്പോ ഫുഡൊക്കെ ആയി അങ്ങനെ ചോറാക്കി ഇനി കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് എന്താ നിങ്ങളെന്താ ചെയ്യുന്നേ വർ ക്ക് ചെയ്യാണോ
അല്ലല്ല ഹൗസ് വൈഫാണ്
ഓ എത്ര ആളാ മക്കളൊക്കെ ഉണ്ടോ
ആ ഉണ്ട് രണ്ടു കുട്ടികളുണ്ട് ഒരാള് സ്കൂളിൽ പോയി ആ എൽ വല്ല്യ കുട്ടി എൽ യു കെ ജി ല്ലെ ചെറുതാണ് ചെറിയ കുട്ടി ഒന്നര വയസായിട്ടുള്ളു
എന്താ തുമ തുമ്മലൊക്കെ ഉണ്ടോ സൗണ്ടൊക്കെ കേൾക്കുന്നെ
ആഹ അത്കൂപ്പു ചൊമേം പനിയൊക്കെയാണ്
ആ ആ അവിടെ ഇണ്ടല്ലേ പനി
ഉം പനിയുണ്ട് ഇപ്പൊ ഇന്നലൊക്കെ ആയിട്ടൊരു കുറവുണ്ടായിരുന്നു. ഇപ്പ ഇന്ന് തൊട്ട് പിന്നേം തൊടങ്ങി.
ആ അത് ശരി.
കാണിച്ചില്ലേ? കാണിച്ചു കാണിച്ചു കൊഴപ്പൊന്നുല്ല്യ ഇന്നലെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു കൊറവില്ലെങ്കിൽ. ഇന്നലെ കൊഴപ്പല്ലേന്നു ഇന്നു നേരം വെളുത്തപ്പോ
ആ ആ അത് വേണെങ്കിൽ കഫം ഉണ്ടായിട്ട് ആവി പിടിച്ച
ആവി പിടിക്കണ്ട ആവി അന്ന് തന്നെ പിടിക്കാലോടങ്ങിക്കണ്. മെഷീന്ണ്ട് വീട്ടില് മെഷീനുണ്ട്. അപ്പം ആവി പിടിക്കണ്ട്.
ആ അ മിഷ്യൻ ഉണ്ടെങ്കി സുഖാണ്. മറ്റത് നമ്മൾ അങ്ങനെ രണ്ടു നേരം കൊണ്ടു പോണം. രാവിലേം വൈകുന്നേരം ഒക്കെ ആയിട്ട്.
ഇ നമ്മള് ആ എങ്ങനെ?
മെഷീൻ എങ്ങനെ നിങ്ങൾ വാങ്ങിയതാണോ? ഓൺലൈൻ ആയിട്ട് വാങ്ങിയതാ?
സ്റ്റോറിന്ന്. അങ്ങനെ മേടിച്ചതാണ് ആ അതെ ഏട്ടൻ്റെ കുട്ടിൻ്റെ
ആ അതൊരു ഉപകാരാല്ലേ ഞങ്ങൾ എന്നോ പറയുന്നുണ്ട്.
ആ ആ
മക്കളൊക്കെ ഉണ്ടാവുമ്പോ സുഖണേ അതെ. പിന്നെ
ഈ
ആ ആ ഒരു പ്രായത്തില് ആ നമ്മള പിന്നെ ഒരു മൂന്നാല് വയസ്സ് വരെ അങ്ങനെ ഇണ്ടായോണ്ടിക്കുവല്ലോ?
ആ
നമ്മൾ ചെറിയ മക്കളാവുമ്പോ എന്നും ജലദോഷ ആയിട്ടും പനിയായിട്ടും കൊണ്ടു പോണ പണിയേ ഇണ്ടാവൂ.
ആഹ് ആത് അതിണ്ടെങ്കി കുട്ടിയാക്ക് അങ്ങനെ ഒന്നും കൊഴപ്പില്ലെനി ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ കുട്ടിയാക്ക് അസുഖം വര്ണത്.
ആഹ് അതന്നെ പിന്നെ അവിടെ അടുത്ത ഹോസ്പിറ്റൽ ഇണ്ടേരിക്കൂല്ലേ.
ആഹ് കുടുംബ ആരോഗ്യ കേന്ദ്രം ഇണ്ട് പിന്നെ അവിടുന്നും കുട്ടിയാളെ ഡോക്ടർ വെരിന്നില്ല.
ആഹ് അതെ കു കുട്ടി ആഹ്. കുട്ട്യാക്ക് ആയിറ്റില്ലല്ലോ അല്ലെ അവിടൊന്നും അങ്ങനെ വെരുന്നില്ലല്ലോ മറ്റ ജനറലായിട്ട ആണല്ലോ വരുന്നല്ലേ?
ആകെ രണ്ടു മണി ഇണ്ടാവുള്ളു ആദ്യം
ആഹ് ആഹ് ആഹ്. തന്നെ ആഹ് ശെരി ആഹ് ഞങ്ങളെ പേടി അങ്ങനെ തന്നെ കുട്ട്യക്ക് ഇപ്പിനി ഏതോ ഒരു ദിവസം വെര എന്നുണ്ട് ന്ന് പോയി പറഞ്ഞെട്ടീന് എന്താ അറിയില്ല ഇപ്പ എങ്ങനെന്ന് അറിയില്ല.
ആണോ? അല്ലെങ്കി പിന്നെ കുട്ടികളെ ഡോക്ടർ ഞാനിങ്ങനെ ക്ലിനിക്കില് ഇങ്ങനെ പ്രൈവറ്റായി നോക്കുന്നുണ്ട് അപ്പൊൾ അവൾക്ക്
ആ അതെ ആ അത് അതെ ആ അതെ ഞങ്ങൾ പിന്നെ അവിടെ അങ്ങനെയ ഞങ്ങൾ കാണിക്കും അങ്ങനെ ചെറിയ മക്കളാവുമ്പോഴ അവർക്ക് പിന്നെ ഡോസ് കുറഞ്ഞ മരുന്നൊന്നും കിട്ടിട്ടും കാര്യയില്ല അവര് ബുദ്ധിമുട്ടാവല്ലേ ആ ഒരാ ഒരാ ഒരാ പിന്നെ ഗവൺമെന്റ് അങ്ങനെയാണല്ലോ ചെറു കൊറേശ കൊറേശ അങ്ങനല്ലോ അങ്ങനെ കൊടുക്കയുള്ളൂ ചില ഡോക്ടർസ് അങ്ങനെ തന്നെയാണല്ലോ
ആ അപ്പൊ നീ കൊറവില്ലെങ്കി എക്സറേ എടുത്ത് ചെല്ലാൻ പറഞ്ഞക്കണേ
ആ അത അതെ കഫ ഒക്കെ നല്ലതയാ ചിലപ്പോ ഇന് മോണിയ ആയിട്ടോ അങ്ങനെക്കെയിട്ടാണ് മാറും നമ്മ ശ്രദ്ധിക്ക ഞ്ഞാല് നമ്മള് ശ്രദ്ധിക്ക ണം ചെറിയ മക്കളല്ല ഓള്ക്ക് പറയാനും അറിയില്ല ഓള് ഇങ്ങ കരയും ചെയ്യും അങ്ങനെതായൊണ്ട് നിക്കും
വാതില് തുറക്കാൻ നക്കണ വെള്ളത്തി കയറാനും കളിക്കാനും ഒക്കെ സ്റ്റൂ കസേരൊക്കെ വെച്ചാണ്ട് വാഷ് ബേസിലൊക്കെ കയറിയാണ് പൈപ്പ്റന്ന് കളിച്ചുവേ
ആ ഇപ്പൊ ആ പ്രായല്ലേ പോലെ നോക്കി നിക്കണ്ട പ്രായ എന്തേ ആയിട്ട്ുണ്ടാക്കി വെക്കൂലെ നിങ്ങളന്നെ ഉള്ളു വീട്ടില് വേറെ ആരെയുണ്ടോ
ആ ഉണ്ട്േ വീട്ടില് ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഞാൻ നിക്കുന്നത് തറവാട്ടിലാണ്
ആ ആ അപ്പൊ ഓന്ക്കെ ഇണ്ടാവൂല്ലേ
ആ എല്ലാരുംണ്ട്
ആവല്യ ആള എത്രല്ല പഠിക്കുന്നേ
യുക്കെ ജി ല
ഏ അത് ശെരി വലിയത്തൊന്നും ആയിട്ടില്ലല്ലെ ആ ആ ഈ പ്രാവശ്യം കഴിഞ്ഞ ചേർത്ത ആയിരിക്കുംല്ലേ ആ ആ മൂന്നരക്ക ക്ലാസ് കഴിയില്ലേ അവിടെ എൽ കെ ജി യു കെ ജി ഒക്കെ
ഏ അത് ഗവൺമെൻറ് ഗവൺമെന്റ് മാനേജ്മെന്റും പാടം കൂടികൂള്ള
അപ്പൊ ഞമ്മള് സ്കൂള് വിടുന്ന ടൈം തന്നെ ആയിരിക്കുംല്ലേ
ആ അപ്പം സ്കൂൾ ബസ്സ് വരുമ്പോ ആ സ്കൂളത്തെ കുട്ടികളും കൊണ്ടുവരണ്ടേ അപ്പൊ പിന്നെ രണ്ട് ട്രിപ്പ് അടിക്കണന് പകരം ആ സ്കൂള് വിട്ടിട്ടാണ് വരും വിടുക നാലരക്കാവും വീട്ടിലെത്തുമ്പോ
അവിടെ ഫീസ് ഇല്ല അപ്പൊ ഇങ്ങനെ നമ്മള
ണ്ട് എൽ കെ ജിയ യു കെ ജിയും ഫീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ല അല്ല ബസിനും ഫീസ്ണ്ട്
ഈ മക്കൾക്ക് ഫീസ് കൊടുക്കണോ അല്ലെ മൊത്തം എല്ലാവർക്കും കൊടുക്കണോ
ഏ വേണ്ട ബസ് ഫീസ് കൊടുക്കണം അല്ലാതെ എന്താ ട്യൂഷൻ ഫീസ് അങ്ങനെ പഠിക്കണേുള്ള ഫീസ് കൊടുക്കണ്ട അയിന് എത് കൊടുത്താ മതി മ പി ടി എ ഫണ്ട് പറഞ്ഞാണ്ട ഒരു ഫണ്ട് ഉണ്ട്
ഓ ഓ അത് ശെരി
ഉം അത് ഒരു കുട്ടിക്ക് ഇരുന്നൂറ് രൂപയ ഒരു കുട്ടിക്ക് നൂറ്റി അൻപത് രൂപ രണ്ട കുട്ടിയ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് പിന്നെ അത്രേ ഉള്ളൂ
ആഹ് ആ് അത് ശരി രണ്ട് മക്കളൊക്കെ ക്ലാസ്സ് കുട്ടികളൊക്കെ ഉണ്ടേകുലെ ക്ലാസ്സില് ആ ക്ലാസ്സില് കുട്ട്യാളോക്കെ ണ്ടേക്കൂല്ലേ ഒരുപാട്
ആ ഇരുപതിലേറെ കുട്ടികള്ണ്ട് ഓള ക്ലാസ്സില്
ആ അത് ശെരി ആ
യു കെ ജി രണ്ട് ഡിവിഷൻ ഉണ്ട് രണ്ട് ക്ലാസ്സൽ അങ്ങനെ ഇരുപതിലേറെ കുട്ട്യാള്ണ്ട് എൽ കെ ജി രണ്ട് ഡിവിഷന്ണ്ട് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അവിടെ ഒക്കെ ഫ്രീ ആണ്
പ്പൊ നീ ഒന്നിക്കും ഒന്നാം ക്ലാസ്സക്കൊക്കെ അവിടെ തന്നെ പോവല്ലേ
ആഹ് ആ ഏഴ വരെ അവിടെ പോവാ
ആഹ ആഹ അ ശരിയാ ആഹ
പൈസ കൊടുക്കണം എ കെ ജി യ കെ ജും ബുക്ക് ന് പൈസ ക്കണം പക്ഷെ അതിൽ നോട്ട്ബുക്ക് ഇതൊക്കെ അവിടെ ന്നേ നമുക്ക് തരും
ആ അതൊക്കെ ഉണ്ട് ഉ
സ് ല് നോട്ട്ബുക്ക്
ആഹ ആഹ ആ ശരി പിന്നെ ഇവിടെ മഴ ഇണ്ടാ അവിടെ മഴക്കെ എങ്ങനെ
മഴല്ല മഴ ഇപ്പോൊ കൊറായിട്ട് കിട്ടിയിട്ട്
ആ അതന്നെ എല്ലോട്ത്തും അങ്ങനെന്നെ ങ്ങള് പറയേ ജൂൺ മാസൊക്കെ നല്ല മഴ ന്റെ ടൈമാ ണ്
ആ തൊടക്കത്തില് ജൂണ് തുടങ്ങിയ ആ ടൈമില്
ആ് അന്ന് ആതറി ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ല രീതിലും ഇങ്ങോട്ട് വന്നീന് പിന്നെ ഒരു ഇ ദൂൽ കാണല്ലപ്പ ചെറുതായിട്ട് ചിലപ്പോ മൂടല് ഉണ്ടാവും പിന്നെ അതേപോലെ തുറക്കും അങ്ങനെ തന്നെ പുറത്തേക്ക്
ഇരിട്ടിയ സമയത്ത് രാത്രിയ സമയത്തൊന്ന് പെയ്തു അത്ും നല്ല മഴൊന്നുല്ല ചെറുങ്ങന ഒരു മഴ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇതിന്നൊക്കെ മഴ ഈക്കാരം പക്ഷേ മഴ ല്ല
അതന്നെ ഞങ്ങ അങ്ങനെ തന്നെ മഴ കുറവായാല ഈ വേനൽ ലാസ്റ്റ് ആവുമ്പോളാണ് പണി കട്ടുക വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാാവും അവിടെങ്ങനെ വെള്ളമൊക്കെ ഉള്ള സ്ഥലാണോ
ആള്ള ഞങ്ങള് പാടം അങ്ങനെ പാടള്ളെരിയിലാണ് ആ
ആണ അപ്പൊ കിണറൊന്നും മുറ്റത്തില്ല അപ്പൊ ഭയങ്കര ബുദ്ധി ലാസ്റ്റ ഒക്കെ ആവുമ്പോം ബുദ്ധിമുട്ടാവും ഇങ്ങനെ ആ എല്ല ഞാൻ ബുദ്ധിമുട്ടാവും
എ ഹസ്ബൻഡിൻ്ന്റെ ഏട്ടൻ്റെ എന്താ വീട്ടിൽ അങ്ങനെയാണ്
ആണല്ലേ ഞങ്ങള് പാടത്ത് കിണറ് സ്ഥലം വാങ്ങീട്ട് കിണൂർ കുഴിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വെക്ക മോട്ടറൊക്കെ വെച്ചതാ
ആ അവിടെ പറഞ്ഞാാല ഒരു മഴ പെയ്താ കെണർ നെറഞ് നല്ലൊരു മഴവെയ്താ കെണർ നറിയും
ഓ പാടം പാടൊക്കെ ആയിട്ട് ലേ
ആഹ ആ ബാക്കിലൊക്കെ പാണത്തിന്റെറതാണ് ഏരിയ ആയതുകൊണ്ട് എല്ലാവരില അങ്ങനെ തന്നെയാണ് ഒരു മഴെയ്യ മഴ പെയ്താ മതി
ആ അപ്പൊ റോ
ആ റോഡ് മുന്നിൽ കൂടെ ഒരു പോക്കറ്റ് റോഡുണ്ട് ആ മെയിൻറോട്ട്ന്ന് ഇങ്ങിട്ട് കുറച്ച് ഉള്ള്ക്ക് പോരണം
ആ ആ അയ്ശെരി ന്നപ്പത് വെള്ളം വെള്ളോം റോഡ് ഉണ്ടായാൽ തന്നെ നമുക്ക് സമാത സുഖാണ് അ അത് രണ്ടുണ്ടായ മറ്റേ വെള്ളത്തിനൊക്കെ കൊറേ നല്ല ബുദ്ധിമുട്ടാണ് ചില ടൈമിലെ ഈ കരണ്ടൂലാഞ്ഞ ഞമ്മള് ബുദ്ധിമുട്ടാണ് ഇപ്പൊ രാവിലൊക്കെ പോയി നമ്മ മറന്നാല് നമുക്ക് മുറ്റത്ത്ന്നും മുക്കാലില്ലോ
ഇപ്പൊ അധികം കരണ്ട് അങ്ങനെ കട്ട് ആവണില്ലല്ലോ ഇനി ഇനി കറണ്ട് കട്ട് ഇണ്ടാവുന്നൊക്കെ പറയുന്നുണ്ടല്ലോ
ആ അതന്നെ ആ ഇപ്പ നമ്മള് അറിയും ഇപ്പ ഒന്ന് മെസ്സേജ് ആയിട്ട് അങ്ങനെയൊക്കെ വരുന്നോണ്ട് നമ്മൾ അറിയും
ആ ഇഞ്ഞ് കറിയൊക്കെ എന്ത വെക്കണ് ഉച്ചക്ക്
മീൻ ഇണ്ട് അവിടെ മുറിക്കാണ്ട് പന്ത്രണ്ട് ടൈമായി മുറിക്ക ക്കണാ ചെറിയ പത്തൽ കൊണ്ടയ് വെച്ചിട്ടുണ്ട്
ആ ആ ഞങ്ങളതികൂടെയും വന്നതും പത്തലും മത്തിയാ വന്നത് അപ്പൊ ചെറുതായതുകൊണ്ട് വാങ്ങില
വാ ആ അതെ ഇപ്പം
പൊരിക്കാ മസാലയും തേച്ച്ക്ക്ണ് ഇനി ഫുഡ് കഴിക്കണ ടൈമിന് ആ ടൈമില് പൊരിക്കരിതിയാണ്ട്
അതെ ഉം
ഉമ്മ ആ ഉമ്മാന്റെ വീട്ടു പോവാന്ന് ആ ഉമ്മാന്റെ ആങ്ങള ഒന്ന് ഗൾഫ് പോവാണ് അപ്പൊ മ് ഉമ്മ അങ്ങട്ട് പോവാണ് ഉമ്മ പോകാനിള്ളെ സാധനങ്ങളും ഇതൊക്കെ ഒരുക്കി കാണ്
ഒറ്റക്ക് പോവോ ആ പ്രായൊന്നുല്ലേരിക്കുല്ലേ
ആ കൊഴപ്പല്ല ഒറ്റക് പോവും ഇന്റെ കുട്ടി യും വലിയ കുട്ടിയും പോണിണ്ട് അപ്പോളൊന്ന് ഉച്ചക്ക് സ്കൂൾന്ന് വിളിച്ച് കൊണ്ടുവരണം ഓളുംപാടെ പോണത് അപ്പൊഞ്ഞി മറ്റന്നാൾ ഒന്ന് ക്ലാസ്സ്‌ ല്ലല്ലോ മൊഹറം പത്തായതോണ്ട് അപ്പൊ ഇനി നിക്കാൻ പോവാണോ ആ നിക്കാൻ പോവേണ് ഓള് കൊറെ ദിവസായിക്കണ് പോവാ പോവാന്ന് പറയണ് എമ്മ അങ്ങനെ ഒക്കെ നിക്കാനൊക്കെ പോവുംലെ ആ ആ പോവലിണ്ട് ആ ഇമ്മാന്റെ ഉപ്പേം ഉമ്മേം ഒക്കെ ണ്ടേ ഏ തന്നെ ആ ആ അപ്പൊ പിന്നെ ഓലടുത്തക്ക് പോവലുണ്ട് അപ്പോൾ നമ്മൾ കുറ ദിവസായിക്കണ് പൂവാ പൂവാ പറയണ് അപ്പോ ഏതായാലും പോവല്ലേ അപ്പോം ന്നാ കുറച്ച് ദിവസം നിന്നിട്ട് പോര ഏതായാലും ശനിയാഴ്‌ച്ച വരുള്ളൂ ഇനി
ഏ അപ്പൊ മോൾ അങ്ങനെ നിക്കോ ഒറ്റക്ക് അവിടൊക്കെ നിക്കുവായിരിക്കുല്ലേ പോയിട്ട്
ഓള് നിന്ന് ശീലായി അപ്പൊ പിന്നെ ഓൾൾക്ക് വല്യ കൊഴപ്പല്ല അവിടെ കുട്ടികളൊക്കെണ്ട് കളിക്കാൻ
ആ അതെ ചെറുദിന അതിന അത്ര ആയിട്ടില്ലല്ലോ അപ്പോൾ അവിടൊക്കെ നിന്നിട്ടു
ആ ആ
ആ അതന്നെ പിന്നെന്താ
ആ എന്ന ശരി
ഓക്കെ എന്നാൽ ആയിക്കോട്ടെ ശരി